അക്കണ്ട്
മ് ഹ് എന്തൊക്ക്ണ്ട് വർ
വിശേഷം എന്താ സുഖന്നെ എന്താ ആഴാണ് എന്താ വിശേഷം?
നല്ലെന്നെ.
ആഹ ചോറ്ന്നല കയ്ഞ്ഞ? ആഹ് വീട്ടിലാണ് യ്യ് എവ്ടെ? ഉം ഉ
ഏ ഞാനും വീ
ചോർന്നലൊക്കെയ്ഞാ
ഹലോ..
കേക്ക്ന്നില്ലാ
ആഹ് ഇപ്പ കേക്ക്ന്ന്ണ്ട് നിനക്കേക്കാലെ
ഓഹ്.
ആഹ് എന്തൊക്യാന്ന്ട്ട് വിശേഷം
ച ആയ കുടിക്കാൻ സമയായില്ലേ
ഇല്ല ഞാ ഇപ്പ ചോറ്ന്നേ ഒള്ളു നീ ചായുട്ചാ
ങ്ങനെ പോന്ന്
ആഹ് ആഹ്.
ക്ലിയറല്ലട്ടാ നീ പറീണത്.
ആണോ
ഉം
മൻ സിലാവ്ന്നില്ല
ആഹ് പ്പ കേക്കാണ്ട്.
ആഹ് അത് ഞാ ചെവീലിങ്ങനെ അമർത്തി പിടിച്ചതേനു. ഞാനേ ആശത്രി പോവാനിക്ക അപ്പൊ ഡ്രസ് റെഡി യാക്ന്നെ
അയ് ശെരി
അല്ല എന്റെ കുടുംബക്കാര്ണ്ട് ഹോസ്പിറ്റല്ല്.
ആഹ്
അപ്പൊ ഒരട്ത്തേക്ക് പൂവാന്
ആഹ് ആഹ്
ഉം
എന്ത കൊഴപ്പൊന്നും ഇല്ല്യല്ല
എങ്ങനെ ഓര്ക്കോ
ആഹ് ഓര്ക്ക്
ആഹ് ചെറിയൊരു സർജറി കയ്ഞ് കയ്യിന്
ആഹ് ആഹ് ഓക്കേ അപ്പ അങ്ങനെ കാണാൻ പോവാവും ല്ലേ
ആഹ് അതെ ഞഅല്ല ഞാന് ന്ന് അവടെ നിക്കും
ആഹ് ശരി ഉം ആഹ് ആഹ് അങ്ങനെ എന്ത് പറ്റിതാ ആൾക്ക്
ഒര് കയ്യിനെന്തോ വേദനെയ്ന്നു
ആഹ് ആഹ്
അപ്പൊ മറ്റേ കയ്യിനും അങ്ങനെ ണ്ടായിറ്റ് ചെറുതായിട്ടൊരു ഇത് കഴിഞ്ഞതേനു ഞരമ്പിനെന്തോരു പ്രശ്നം ഇണ്ടായിറ്റ്
ആഹ്
ഉം
ആഹ് അങ്ങനെ ല്ലെ
ആഹ്
ന്നട്ട് എവടെ എല്ലാരും വീട്ടേരൊക്കെ എവ്ടെ
അവ വടെണ്ട് ആടാരെക്കെള്ളേ
ആഹ്
കേക്ക്ണ് ണ്ടോ
ആഹ് ഇപ്പ കേക്ക്ന്ന് ണ്ട്
ആഹ് അവ്ടാരെക്കെള്ളേ
ഇവിടെ ഉമ്മ ഉപ്പ താത്ത അനിയൻ ഇപ്പമ്മ ഞാന് അന്റോട ആരൊക്കെയള്ളത്
അവിടെയും ഇപ്പൊ ഉമ്മ അനിയൻ
അഹ്
ഉമ്മമ്മ ഞാൻ
ആ ശരി
ഉം
ആ അങ്ങനൊക്കെ എത്രല്ല പഠിക്കണ
ഓന എട്ടില്
ആ എന്ത ഞാൻ ഒമ്പയില്
ഏഹ്
ഉം
നിങ്ങള് പേടിക്കയാ
ആഹ് ഞാനിപ്പോ ആ പഠിക്കയാണ്
എന്താ പഠിക്കുന്ന ഞാനും പടിക്ക
ഏ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ ഒരു കോഴ്സ് എടുത്തോണ്ടിരിക്കുകയാണ് പി എന്ത് ചെയ്യണ്
ഞാൻ ഡിഗ്രി
ആ ഏതാടുത്
ബി ബി എ
ആഹ് ബിപിയ അല്ലേ
ആ നിങ്ങളോ രണ്ട്
ആഹ് ണ്ടല്ലേ
അതിലൊക്കെണ്ട ആായി ഞാൻ വൺ ഇയർ ഗ്യാപ്പ് എടുത്ത്
ആഹ് എന്ത്‌ പറ്റി
അത് ഞാൻ ഫസ്റ്റ് ഒതിന് പോയിന്നോ
ആഹ്
കോഴ്സിന്
ആഹ്
അപ്പോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്യനു
ആ ആഹ്
പിന്നെ ആടെ എന്തും റെഡിയ ആ പിന്നെ ഞാനൻ നിർത്തി
ആഹ് ശരി ഏതായിരുന്നു ഓർത്തരന്ന്
ഞാനീ അഡ്മിനിസ്ട്രേഷൻ
ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാ ആഹ് ശരി അത് എത്ര ഒരു വർഷത്തിന്റെ ഇന്ന്
അല്ല അത് ആറു മാസേന്ന്
ഉം
പിന്നെ എന്റെപ്പുറം തന്നെ ഞാൻ ഡിഗ്രി എടുത്തിരുന്നു
ആഹ് ഉ അങ്ങനെ ഒരു വർഷം പോയില്ലേ ഉം ആ ന കുഴപ്പല്ല പഠിച്ചെടുക്കാലോ
അതെ
എന്തോ വസാ പിടിക്കും നിങ്ങള്
ഞാന് എയർപോർട്ട് മാനേജ്മെന്റ്
ഏഹ്
ഉം ഞാൻ ഡിഗ്രി ബികോം സി എ
ഏഹ്
കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്
ആ ആഹ്
ഉം ആഹ് അങ്ങനൊക്കെ
വിസ കയ്യാനായോ
ആ കേറി ഇപ്പൊ ഇനി കുറച്ചു ക്ലാസും കൂടി ഉള്ളു അത് കഴിഞ്ഞാ കംപ്ലീറ്റ് ആയി പിന്നെ ജോബിന് നോക്കണം അങ്ങനെയൊക്കെ ആയിട്ട് നിക്കുന്നു
ആഹ് കല്യാണം ഒന്നും കഴഞ്ഞില്ലല്ലോ
ഏയ് ഇല്ലില്ല തന്റെ കല്ല്യാണം കഴിഞ്ഞാ
ഇല്ല
ആഹ് ആഹ്
ജോലി കിട്ടിയാ ഇല്ല ഇല്ല
ആഹ് ഞാൻ ജോലി ആയിറ്റാ
ഉം ഇങ്ങക്ക് നോക്കുന്നുണ്ടോ
ഏയ് ഇല്ലില്ല ജോലി ആയിട്ടാ
ഉം
ഉം ജോലിയൊക്കെ ആയിട്ട് കെട്ടിയാ മതി തിരക്കൊന്നുംല്ലല്ലോ
പഷെ അവർക്കതിന് സമാധാനം ഉണ്ടാവൂലേ
ആഹ് കുടിയൊലോക്കില്ലേ
യെസ്
ഉം എല്ലാടുത്തും അങ്ങനെയന്നെയാ ചെലപ്പം
ആഹ് അതന്നെ അവസ്ഥ
അത് ശെരി
നല്ലത് വന്നാ പിന്നെ അവര് നിലത്തൊന്നും ആയിരിക്കൂല
പിന്നെ അവർക്ക് ഉറപ്പിക്കാൻ തോന്നും
ആഹ് അതന്നെ പിന്നെ പറയും നിക്കാഹ് കയിച്ചിട്ട് തരോ വേറൊന്നും വേ
ആഹ് ഏയ് അങ്ങ അതെ ഏ അങ്ങനെ ആക്കിയാ കൊഴപ്പില്ല അപ്പൊ
അഅന്താ എല്ലോ ഓൻ നോക്കുന്ന
അല്ല വീട്ടില്ക്ക് കൊഴപ്പില്ല അപ്പൊ
എങ്ങനെ
അതായത് ഇപ്പോ പ്രേമിച്ചാന്നും വീട്ടുകാർക്ക് കൊഴപ്പില്ലേ
കൊഴപ്പൊക്കെ ഇണ്ടാവും കൊഴപ്പില്ല എന്നാലും ഉണ്ട് അങ്ങനെ
ആഹ് എന്റെവടൊക്കെ കൊഴപ്പാ ആഹ് നല്ല കൊഴപ്പാണ് പിന്നെ അറേഞ്ച് മാരേജ് ഈസ് ബെസ്റ്റ് അത് പിന്നെ അങ്ങനെ
അതുകൊണ്ടാ പണിക്കൊന്നും പോകുന്നില്ലാന്നാ
അതുകൊണ്ടാ പണിക്ക് പോകുന്നില്ലേ
ഏയ് ഇല്ലില്ല
ഉം
വീട്ടുകാര് പറയാ അത് കെട്ടാ അതല്ലേ ബെറ്റർ
ഓ പക്ഷെ എനിക്ക് അത് തോന്നുന്നില്ല
അതെ അല്ല ഇപ്പൊ ഇൻ കേസ് ഞമ്മക്കിപ്പോ ഇപ്പൊ നമ്മള ഇഷ്ടത്തിന് നമ്മള് ഫോഴ്സ് ചെയ്തിട്ടിപ്പൊ കെട്ടും അവര് കെട്ടിച്ചന്ന് വിചാരിക്കുക
ഉം
ഇപ്പോ ഇൻകേസ് നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യന്മാര് എല്ലാം ഡിഫറന്റാണ് അതായത് എപ്പം മാ അപ്പം എന്തോന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഇപ്പൊ വീട്ടുകാരായിക്കോട്ടെ നമുക്ക് അറിയണ ആളാണെങ്കിൽ കൂടി വീട്ടുകാരെ നമുക്കറിയില്ലല്ലോ ഉം അപ്പൊ ഇനിയിപ്പോ എന്തേലുമൊക്കെ ഒരു പ്രശ്നം വന്നാല് നമുക്ക് അവര് അവരോട് പറ അങ്ങനെയുള്ള വെറൈറ്റി ഇല്ലല്ലോ കാരണം നമ്മളെ കണ്ട് വെച്ചതല്ലേ
അങ്ങനെയൊക്കെ ചിന്തിക്കയാണെങ്കിൽ അറേഞ്ച് മേരേജ് ആണ് ഒന്നുംകൂടി നല്ലത് തോന്നുന്നു
ഏഹ് അതാഷ്ടം
ആഹ് എനിക്കതാ ഇഷ്ടം
ഉം ഓഹ്
നീനക്കോ
ഉം ഇയ്ക്ക്‌ ലവ് മേരെജാ ഇഷ്ടം
ഏഹ് ഓൾറെഡി ണ്ടാ
ആഹ് ണ്ട് അതല്ലേ പറയുന്നേ
അയ്ശരി അപ്പൊ വീട്ടിലൊക്കെ അറിയോ
ആഹ്
ഏഹ് സമ്മയ്ച്ച്
സമ്മയ്ച്ചിട്ടൊന്നുല്ല
ആഹ് അയ്ശരി എന്തയ്യണ് ആള്
ആള് വർക്കെയ്യ്ന്ന
ആഹ് ഏജ ഒക്കെ എങ്ങനെ ഡിഫറൻസ് ഒക്കെണ്ടാ
എനിക്കോ
അല്ല അവരും നീയും തമ്മിലുള്ള ഏജ് ഡിഫറെൻസ് ഫ്രണ്ട്സൊക്കെ ഇല്ലേ ആഹ് അത് മതി
ടു അല്ല ഒന്നര
ആഹ് മതിലോ അതായത് ഇപ്പോ ഒരേ സെയിം ഏജ് കിട്ടുന്നവരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ
പക്ഷെ അതോൽക്ക് പറ്റൂലെ അതാണ്
ആഹ്
ഉം
ആഹ് അത് കൊഴപ്പല്ല ഒന്നര മതി ഒന്നര വയസ്സിന് ഡിഫ്റൻസ് ണ്ട്ന്നല്ലെ പർഞ്ഞെ ര ണ്ടാളും തമ്മില്
ഉം
ആഹ് അത് മതി
ഉം ഇവടെത്തന്നെ ഇന്റെട്ത്തന്നെ
അയ്ശെരി ആഹ് ആഹ് എട്ത്ത് വീടാണ്
നട്ക്കാ അത്രേള്ളൂ
ആഹ് ശെരി
ഉം
ആഹ് അപ്പൊ കൊഴപ്പൊന്നും ഇണ്ടാവില്യാ അല്ലേ
ഇല്ലാണ്ടിക്കട്ടെ
അതെ ഇപ്പൊ അതായത് ഇപ്പോ നോക്ക്ന്ന്ണ്ടോ അതായത് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഉദ്ദേശ്ക്ക്ണ്ടോ
ഇല്യാ ഏജായില്ലല്ലോ
ആഹ് നിനക്ക്പ്പോ ആഹ് പത്തൊമ്പതൊക്കെ ആവൂലെ
ഉം ഇൻക്കിവുന്നു പത്തൊമ്പതാ
ആഹ് അപ്പോ ഒരു ആഹ് ഇരുപതൊക്കാവട്ടെ തെരക്കൊന്നുല്ലല്ലോ അല്ല ജോബക്കെ ആവട്ടെ
ആഹ് ഇയ്ക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യാ ഡിഗ്രി നിർത്തി ഐന് പോയാലോ വിചാര്ക്യാ
ആഹ് നല്ലതാണ് ശെരിക്കും പർഞ്ഞാ ഇപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ ഡി സൈനെയ്യ്ണ ഷോപ്പിലൊക്കെ നോക്ക്യാ എന്തൊരു റൈറ്റാണ് ഡ്രസ്സിനൊക്കെ
അതെ
ഉം അപ്പൊക്കെ നല്ലതാണ് പഠിച്ചാ ഒക്കെ കാര്യാണ് നിനക്ക് അതില് ഇൻട്രസ്റ്റ് ഇണ്ടെങ്കീ ഒന്നൂടി നല്ലതാണ്
ആഹ്
ഉം
അപ്പോ ഇവിടെ നാട്ട് തന്നെ വൺ ഇയർ കോഴ്സിന്റെ ഇണ്ട്
ആഹ്
മറ്റോന്ന് നോക്കാന്ന് വിചാര്ക്കിന്ന് പിന്നെ ഈ ഡിഗ്രിന്റേത് ഉം കൊർച്ച് ദൂരം കൂട്തലാ
ആഹ് പോയി വരാനൊക്കെ ബുദ്ധിമുട്ട്ണ്ടാവൂലെ
ആഹ് പിന്നെ എന്താ ഒര് ഒന്നര മണിക്കൂറെങ്കിലും ട്രാവലെയ്യണം
ഓ അത് ശെരി അപ്പൊ കൊർച്ച്‌ ബുദ്ധിമുട്ടാണ്
ആഹ്
പക്ഷെ ടീ ഞാൻ പറയയാണെങ്കി ഡിഗ്രി കംപ്ലീറ്റാക്കിക്കോ
പൂതിണ്ട്
ഉം അത് എന്തിനും അൻക്ക് നല്ലതാണ് ഇഞ്ഞിപ്പൻക്ക് ഫാഷൻ ഡിസൈനിങ് ഇപ്പൊ അൻക്ക് കിട്ടീല്ലാന്ന്ണ്ടെങ്കി അൻക്കത് ഡിഗ്രിണ്ടല്ലോ
ആഹ് അതൂണ്ട് പക്ഷേ ഇൻക്ക് ഇൻട്രസ്റ്റ്
ഫാഷൻ ഡിസൈനിങ്ങ്ലെ
ഉം
ഉം അങ്ങനെ
തപ്പിക്കളി
ഇ സ്റ്റിച്ച് ഒക്കെ ചെയ്യോ വീട്ടില്
ഹ് അങ്ങനത്തെ ഒരു പരിപാടിയല്ലാ. ഒന്നും എനിക്കറിയുല്ല
ആഹ ശരി ഞാൻ ചെറുതായി പറഞ്ഞ പോലെ സ്റ്റിച്ച് ഒക്കെ ചെയ്യും
ഹം
ചെറുതായിട്ടൊക്കെ ആഹ ശരി എന്നാ നടക്കട്ടെന്നാൽ ഓക്കെ ഓക്കെ